എന്ത വിശേഷം'
സുഖായിരിക്കുന്നു.
ഫുഡ് കഴിച് ഇങ്ങനെ ഇരിക്കായിരികുലേ
ആഹ് ഭക്ഷണംക്കെ കഴിച്ചു ഇവിടെങ്ങനെക്കട്ക്ക
മഴ ണ്ടായിരുന്നു
ഇല്ലല്ല. ഇന്നലെ ഇന്നലെയാ വൈകിട്ട് പെയ്തതാ. പിന്നെ മഴയൊന്നുല്ല ഇവടെ
ഉം ഞാനിവിടെ ഒരു ഒരു സിനിമയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കായിരുന്നു
ആഹ് ആഹ് ആഹ് മക്കളൊക്കെ സ്കൂളി പോയിണ്ടാവും
ഓക്കൊ അവരക്കെ പോയി പിന്നെ എന്നാലേ നമ്മള അവര് ഫ്രീ ആവുള്ളു ഈ ഉച്ച നേരത്തെ നമ്മള് ഫ്രീ ആവാ
നേരത്തെ നമ്മൾ ഫ്രീ ആവുള്ളൂ പിന്നെ വൈകുന്നേരം ആയാ വരാനായല്ലോ
വരാനായി. പിന്നെ ഓൽക്ള്ള ഫുഡ് പിന്നെ നൈ രാത്രികൾക്ള്ള ഫുഡ്.
പണിയന്നെ ഉള്ളു പണിയന്നള്ളു പണിയന്നെ ഉള്ളൂ പറയാ. ഇപ്പൊ ഒരു രണ്ട് മണിക്കൂർ കിട്ടണ ആ ഒഴിവുണ്ടാവും
അതെ അതിലിപ്പ എന്തെങ്കിലൊക്കെ ഇണ്ടായാ പിന്നെ അതും പോയി
പിന്നെ രാത്രി എന്താ രാത്രിയും ചോറന്നെ കഴിക്ണെ എല്ലാരും
അല്ല ചപ്പാത്തി.
ഉം ഉം കറി എന്താ പച്ചക്കറ്യാട്ടാ. ഇവിടെ രാത്രി ചോറന്നെയാണ് കൊഴപ്പൊന്നുല്ല ഇഞ്ഞ്. എന്റെ ഭർത്താവിന് ഉച്ചക്ക് ചോറ് തിന്നാല് ചെലപ്പോ ചപ്പാത്തി പറയും. ചപ്പാത്തിന്നർഞ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും പഴം വാട്ടിയതോ അങ്ങനെ എന്തെങ്കിലും ആയ്ട്ട് ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കും
എങ്ങനെ ആയാലും കൊഴപ്പന്നുല്ലല്ലേ ആഹ് മറ്റേ സരത്തിണ്ടാക്കണ്ടേ
പെരത്തിണ്ടാക്കനും കറിയും നമ്മളിപ്പോ ചോറ്റിക്കാഉമ്പോ വേറെന്തേ താളിപ്പോ അങ്ങനൊക്കെയാണ് ഉണ്ടാക്കിയേച്ചെങ്കി
ആഹ് ആഹ് അതെ പിന്നെന്താ ഫിലിമൊക്കെ കാണാറുണ്ടോ സിനിമയൊക്കെ കാണാറുണ്ടോ.
ഇല്ല ഇല്ല്യ അങ്ങനെയൊന്നും ഞങ്ങക്ക് ടി വി അങ്ങനെന്നും ഇല്യ
ഏഹ്
അതൊന്നും വലിയ താല്പര്യല്ല്യ
ഏഹ് സീരി ഏഹ് നമ്മള് സീരിയലൊക്കെ കണ്ടാണെങ്കി പിന്നെ അങ്ങനെ കണ്ടിന്യൂസായിട്ട് പിന്നെ കാണേണ്ട്യെരൂ എന്തായി എന്തായി ഇങ്ങനെ
ഉം അയിലൊന്നും വലിയ താല്പര്യം ഇല്ലാത്താളാ
ഏഹ്
സിനിമാ സീരിയല്
ഫുഡ് ഇണ്ടാക്കേര്ക്കുലേ
ആഹ് ഇവിടെ അടിപൊളി ആഹ് അതെല്ലാരും പറയും ഇന്റെ ഫുഡെല്ലാ അങ്ങനെ പറയും
ടേസ്റ്റ് ആണെന്നു ല്ലേ
ഉം ഉം അയിനിൻക്ക് മടിയില്ല അത് ഇനി എത്ര ടൈമ് ഇട് ത്തോ എങ്ങനെയാലും ഏത് ക്ഷീണിച്ച വന്നോ അങ്ങനത്തെതൊന്നുല്ല ഇണ്ടാക്കണംന്ന് വിചാരി ക്കാണ് ഇങ്ങനെ ഒന്നു തു എവിടെയെങ്കിലും ഒന്ന് കണ്ടാല് നമ്മള് കഴി ച്ചോക്കിണെിൽ അതേപലെ ഒന്ന്ണ്ടാക്കാൻ നോക്കും
ഏഹ് യൂട്യൂബ് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ല്ലേ
ആഹ് യൂട്യൂബ് നോക്കിട്ട് അല്ലോണ്ടാക്കും
ഏഹ് എങ്ങനെ ഈ കേക്ക് പുഡിങ് അങ്ങനത്തൊക്കെ ഇണ്ടാക്കോ
എല്ലം ഇണ്ടാക്കും പൊറത്ത്ക്കൊടുക്കൂല നമ്മളെ മക്കൾക്ക് ല്ലൊക്കെ ഇണ്ടാക്കും
ഏഹ്
ഇപ്പത്തെ ഒരു ട്രെൻഡേനിയല്ലോ ഇറാനി ഇറാനി ചായ അതൊക്കെ
അതെങ്ങനെ ഇണ്ടാക്കൽ ഇറാനീ ചായ
ഇറാനി ചായ നമ്മളെ കുക്കർല്
ആഹ്
കുക്കർല് ചായപ്പൊടി ഇട്ടിട്ട് നല്ലോണം ചായപ്പൊടി ഇട്ടിട്ട് പിന്നെ തൾപ്പിക്ക തൾപ്പിക്കല്ല വിസിൽ ഊതിട്ട് കേറേനേരം വേവിക്ക
വിസില് ഊരിട്ട്ല്ലേ
ആഹ് വീസില് ഊ വിസില് അടിക്കാൻ പാടില്ല ഇന്ന്ട്ടാ കട്ടില്ല ദീ ക്ക് കട്ടിള്ളതീക്ക് കൊറച്ച് മിൽക്ക് മേടും പാലും കട്ടില്ലതല്ല ഓരോ ക്ലാസ് ക്ക് ആ ഇറാനി ചായ പറഞ്ഞാ നല്ല കട്ട്യേകാരം ആ ചായക് ചായപ്പൊടി നല്ലോണടും അപ്പൊ നല്ല കളറ്ള്ള ചായെയ്ക്കാരം അയിക്ക് ഒരു ഒര് കാ ഭാഗം അതൊയ്ക്ക എന്താ പറയാ കളർ ആ ചായ ഒരു ഗ്ലാസിന്റെ ബാക്കി ഭാഗത്ത്ക്ക് കൊറച്ച് മിൽ ക്ക്‌ മേടും
ഉം
അതെന്നെയാണ് ഈ ഇറാനി ചായ ഉം സെറ്റ് ഇറാനി ചായക്ക് ആ മസ് ക്കാ ബെന്ന് വേണം ഇന്നാലെ പറ്റൊള്ളൂ
ആഹ് ന്നാ കുത്തിതിന്നാന്ല്ലേ
ആ മസ്കാബെന്ന് കൂട്ടുമ്പളാണ് ഇറാനി ചായന്റെ ടേസ്റ്റ് ഇട്ട് വരൊള്ളൂ മസ്കാബെന്നിക്ക് ബട്ടർ വേണം മസ്കാബെന്ന് വാങ്ങാ അത് മസ് അത് നമ്മൾ ഉണ്ടാക്കണണോ ബെെന്ന സാ ബെെന്നു വാങ്ങീട്ട് നടക്കക്ക് കീറിയിട്ട് അതിന്റെ ഉള്ളില് ബട്ടറൊക്കെ വച്ച കൊടുത്തിട്ട് ഇതും കൂട്ടി കയ്ക്ക ഈ ഇപ് റാനി ചായ അതും മക്കൾക്ക് വൈകുന്നേരംണ്ടി കൊടുലുണ്ട് അത്തിന്റെ മോന് പുറത്ത പോയി കഴിച്ചുട്ട് ട്ട് എന്നോട് പറഞ്ഞ എന്താ ആഹ് അത് നല്ല രസ ഉണ്ടല്ലോ കഴിക്കാനിയാണ് അപ്പ ഞാന് അതേപലെ ഉണ്ടാക്കിടുത്തപ്പ ഇപ്പ എങ്ങനെണ്ടചോയ്ച്ച് ഇതന്നെയാണ് ഞാൻ കഴിച്ചു പോന്നത്
അല്ല അങ്ങനെ അതെ ഏതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ടാ പിന്നെ വെയ്ന്നേരത്തുന് ന് പിന്നെ നോക്കിയാതി
ആഹ് അങ്ങനെ പിന്നെ ഇനി പുഡിങ്ങൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ. ഒഴിഞ്ഞിങ്ങനെ ഇരിക്കണം എനിക്ക് തോന്നണം എന്നാ ഞാൻ എല്ലാമിണ്ടാക്ക്കും
അയന്നെ സാധനം ഇങ്ങനെ അടുത്തണ്ടഷ ഇണ്ടാവും ഉം
അങ്ങനെ ഉണ്ടകുമ്പോഴൊക്കെ ഞാൻങ്ങനൊക്കെ ഉണ്ടാക്കി കൊടുക്കും
ഏഹ് വൈകുന്നേരം അധികം ഇതേപോലെയാണോ
വൈകുന്നേരം ആഹ് ചെിലപ്പോ മക്കള് ചോറ കഴിക്കാ
ഉം
ഉം ചിക്കാൻ അങ്ങനെ അതൊക്കെ ഉണ്ടെങ്കില് നമ്മള് കോഴിയാ അങ്ങനെയൊക്കെ ഉണ്ടെങ്കില്
ആഹ്
അരച്ചൊക്കെ ആണെങ്കിൽ അവൾക്ക് ചി ഇതാ വേണ്ടി വരും ചോറാ വേണ്ടി വരുക.
ഉം
അല്ലെങ്കിൽ വലിയ അങ്ങനെയല്ല പൊതുവായിട്ട് ചോറ്ന്നെ കഴിക്ക ചെറിയ മോനാണ് എന്തെങ്കിലും എന്തെങ്കിലും പറയുള്ളൂ
ഏഹ്
ഓന് മടിയ ചോറ് കഞ്ഞി.
പോലെഏ വൈകുന്നേരം കളിക്കാ പോകുലെ
ആഹ് മക്കള് പോവും
ഉം
ഇപ്പൊ മഴയില്ലാത്ത കൊണ്ട് സുഖമാണ് മഴ ഇണ്ടായാല പോകുല പോവില്ല അവിടെ ഇരിക്കും
ഫോൺ വേണ്ടിവരും ലീപ്പോ
അങ്ങനെ ഫോണൊന്നും കൊടുക്കൂല അങ്ങനെയാണ് ചോദിക്കൂലേ എഴുാനോ അനൊക്കെ നോക്കക്ക് ചെറിയ മോന് പിന്നെ അങ്ങനെ ആയിലും മയയൊന്നും വിഷയമല്ലാതെ കളിക്കും
ഉം
മറ്റേ മോനെ ആ മഴയൊക്കെയാണ്ച്ചെങ്കില് നാളക്കല്ല ഹോം അങ്ങനെയൊക്കെ ഉണ്ടായി ചെയ്യ അല്ലതൊക്കെ ചെയ്യ അങ്ങനെയൊക്കെതൊക്കെ നോക്കും
ഏഹ് ചെയ്ത് പറയാതെ തന്നെ ചെയ്യവക്കൂലേ
ആഹ് വല്യ ക്ലാസിലെത്തുമ്പോൾ പിന്നെ നമ്മള് പറയൊന്നും വേണ്ടല്ലോ അവിടുന്ന് ടീ ടീച്ചർമാരത് കൊടുക്കല്ലോ കൊടുത്തു ത്തളൂല്ലോ ചെറിയ കുട്ടികളാകുമ്പോഴല്ല നമ്മള് പിന്നാലെ നട കണ്ട ആവശ്യമല്ല ചെറുദിനെ ഞാന അങ്ങനെ ഒപ്പം വെച്ച് ഇരുത്തി അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കണം എന്നാലും ഓൻ അതിക് പകർത്തിക്കോളും
ആഹ്ഹ വലിയോന് എത്രയില്ല
വലിയവൻ പ്ലസ് ടു
പ്ലസ് ടു വാ ഉം അപ്പൊ പിന്നെ ഓലേ ഇഷ്ടം നോക്കിക്കോളൂല്ലേ
ആഹ് ഓല് വേണമെങ്കിൽ പഠിക്കും വേണെങ്കിൽ പഠിക്കണ്ട അത് ഒരേ ഇഷ്ട്ടം നമ്മക്ക് പിന്നെ പറയേണ്ട ആവശ്യല്ല പിന്നെ അത് ഒരായിട്ട് തീരുമാനിക്കേണ്ടതാ
ഫിസിഷ്യനും അങ്ങനത്തും ബ്ലഡ്ഡ് ടെസ്റ്റും അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലുമൊക്കെണ്ടാവും
ഉം ഉം ഉം പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യണ്ടോ വീട്ടിൽ ഇതെല്ലാം അങ്ങനെല്ല മക്കൾ പോയി കഴിഞ്ഞിട്ട്
ഇല്ല
ഉം ടൈലറിങ് ഒന്നും ചെയ്യൂല
ഉം അതെനിക്ക് താല്പര്യ ഇല്ല പണ്ടേ
ഉം ഉം
അടിക്ണോ അടിക്ണോണ്ട്
ഉം ഉം
ആഹ് നിങ്ങൾ അടിക്കോ ആണോ ഞാനങ്ങനെ ഏ പിടിയകൾ ഒക്കെ അടുത്ത് ഉണ്ടെങ്കിൽ ചെറുതായിട്ട്
എന്റെ അടുത്ത് മെഷീൻ ഉണ്ട് എനിക്ക്‌ ലൊക്കെ ഞാനന്നെ അടി പുറത്തൊക്കെ ഒന്നുല്ല ഇനി ഇപ്പൊ എന്തു ഉണ്ടാക്കുകയാണെങ്കിലും പുറത്തൊക്കെ ഒന്നും കൊടുക്കൂല ഒക്കെ ഇന്റതൊക്കെ ഞാൻ തന്നെ ചെയ്യും പിന്നെ അധികം നമ്മള് ചുരിദാർ അധികം ചുരിദാറൊക്കെ വരുന്നത് റെഡിമെയ്ഡ ആയിട്ടൊക്കെയാണ് അപ്പൊ പിന്ന ആ റെഡിമെയഡ് മലെന്നേ ഉണ്ടാവുല്ലോകുറചു പണിയെടുക്കാൻ അതൊക്കെ ഞാൻ തന്നെ ചെയ്യും. പിന്നെ നൈറ്റി അങ്ങനെട് ഉപയോഗിക്ക അത് പൊലെ വീട്ടിൽ ചുരിദാർ ഇടുന്നോണ്ട് അങ്ങനത്തെ വീട്ടിന്ന് ഇടുന്നൊക്കെ പിന്നെ തുണി എടുത്തിട്ട് ഞാൻ തന്നെ അടിക്കും.
അങ്ങനെ ആ പഠിച്ചു കിട്ടിയൽ ഒരു കാര്യമാണ് ഞമ്മള ചുരിദാറ ന്നേ നല്ല റേറ്റ്ല്ലേ പൊറത്ത് കൊടുക്കയാണെങ്കില് മുന്നൂ മുന്നൂറോ മുന്നൂറ്റി അയ്മ്പൊക്കെ ഉണ്ട് ഒരു ചുരിദാർ അടിച്ചു കിട്ടണങ്കിൽ
പിന്നെ അതേപോലെ ഞാനിപ്പോ പിന്നെ വർക്ക് അറിയില്ലേനോ ചുരിദാർമ്മ വെക്കണ വർക്ക് ഞാൻ ചെയ്തിട്ടില്ലപ്പൊ അതിന്റെ ഡിസൈൻ വർക്ക് ഞാൻ പോവ്ണ്ട് എംബ്രോയിഡറി ന്റെതിന് രണ്ടിസാക്കി ഞാൻ ക്ലാസ്സി പോവുണ്ട് എന്നാല് നമ്മള് നമ്മള അടിക്കണ ചുരിദാർമ്മ ജസ്റ്റ് ഒന്നൊക്കെങ്ങനെ ചെയ്തു നോക്കാലോ
ആഹ് ആ ശരിയാ അങ്ങനെ അങ്ങനെ തുടങ്ങി തുടങ്ങി പിന്നെ നിങ്ങക്ക് പൊറത്തക്ക് കൊടുക്കാൻ നോക്കിയാ മതി
ആഹ് ആഹ് ആദ്യ നമ്മൾത് റെഡി ആയിട്ട് ഇങ്ങനെ അപ്പൊ ഇങ്ങനെ അതേപോലെ നൈറ്റി ഒക്ക ആകുമ്പൊ കഴുത്തിന്റെ അവിടെണ്ടാവുമല്ലോ
ആഹ്
അങ്ങനെയൊക്കെ ചെയ്യാന്നല്ല രീതിൽ ഇങ്ങനെ പോവാണ് ടൈമും വേണം
ഉം എല്ലാരും സ്കൂളിൽ പോകുന്ന കുട്ടികളേക്കുംല്ലേ
ആഹ് മക്കളൊക്കെ പോയികഴിഞ്ഞാല് നമ്മക്ക്ങ്ങനെ ഒഴിഞ്ഞിരിക്കുമ്പോക്കെ അങ്ങനെ ചെയ്യാ വിചരിച്ചിട്ട്
ഉം ഓര് ഇണ്ടാവുമ്പോ നടക്കൂല
ഉണ്ടാവുമ്പോ നടക്കൂല
ഉം ഓൽതന്നെണ്ടാവും നൂറ് കൂട്ട
ഉം അതാണ് സ്കൂളില്ലാത്ത ദിവസം ഞാൻ ഒന്നിനും നിക്കലില്ല
ഉം
ഒന്നിനും ഓരത് ഓരതന്നെ തീർക്കാനും തെരും പിന്നെ തിങ്കൾ തൊട്ട് വ്യാഴം വരെ വെള്ളി വരെ നമ്മക്ക് ഇങ്ങനെ ഓരോന്നും ചെയ്യാണ്ടാവും വെള്ളി കഴിഞ്ഞ ശനി ഞായറും ഓര് ഇവ്ടെ ഓര് ഇവടെ ഇണ്ടാവും ഓര് ഇവടെണ്ടാവും അപ്പൊ പിന്നെ ഒന്നും നോക്കണ്ട
ഉം പിന്നെ ഓലെ നോക്കിയാ മതി
ഓലെ നോക്കിയാ മതി പൊറത്തും പോവണ്ട എവിടെയും പോവണ്ട അയിഞ്ഞിപ്പോ മക്കള എത്ര വലുതായിട്ടും കാര്യല്ല അമ്മക്ക് ചെയ്ത് കൊടുക്ക അങ്ങനെ നോക്കണ്ടിയെ നോക്കെന്നെ വേണ്ടിയെരും
ആ അപ്പൊ ഓൽക്ക് ഭക്ഷണ ആവുമ്പോ ഭക്ഷണം ഇടുത്തക്കണ്ടിയെരും
ആഹ് ഓരോരോ പണികൾ ഇണ്ടാവും അപ്പം
ഉം
ആളുണ്ടാവുമ്പളാണല്ലോ പണി ഇണ്ടാവ ആളില്ലെങ്കി ആരു ഒന്നുല്ലല്ലോ
ഒന്നുംല്ല അങ്ങട്ട് തോത്തി തോത്തി തൊടച്ചാണ്ട് ഫോണ് മ്മെ കളിച്ചുത്രന്നാ മതി
ആഹ് വേറൊരു പണിണ്ടാവുല
ആഹ് അതെ പക്ഷെ അത് രെസുല്ല്യ ട്ടോ
ഉം ഉം ഉം സമയം ഇങ്ങനെ വെറുതെ ഞാന് പറയലതാ വെല പ്പെട്ട ടൈമാണ് നമ്മള് ആ നഷ്ടപ്പെടുത്തണ് അപ്പ എന്തെങ്കിലൊക്കോന്ന് ഇഞ് ചെയ്താല് അപ്പ അത് വിചാരിച്ചിട്ട് ഇങ്ങനെ ഞാ നും തന്നെ ഇങ്ങനെ ഓരോന്ന് ഒരോന്ന് ഇപ്പ ഇങ്ങന വിചാരിക്കുട്ടോ മക്കള് വരുമ്പോതിനൊക്കെ എന്തെങ്കിലുവായിറ്റ് ഇങ്ങനെ പേസ്റ്റ് അയിറ്റിൽ അങ്ങനെ ഇണ്ടാക്കി കയിഞ്ഞു പിന്നെ ഞാനിപ്പോ ക്ലാസിന് പോണോണ്ട് ക്ലാസ്സ്‌ കഴിഞ്ഞു വരാൻ തന്നെ രണ്ടേക്കാൽ രണ്ടരാകും അത് ഇവിടെ വന്നാലെ നിസ് ക്കരിച്ചിട്ട് ഒന്നൊന്ന് ഇരിക്കല്ലേ ക്ലാസ്സിൽ ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്തൊണ്ടിക്കല്ലേ അപ്പൊ നല്ല ക്ഷീണാക്കാരം അപ്പൊ ഒന്ന് കെ ടകട്ടേക്കുബോതിന് മോനെ കൊ മൂന്നര ആകുമ്പോ മോനെ നഴ്സറീന്ന് പോയി കൊണ്ടോരാനായി. പിന്ന ഓനെ കൊണ്ടോന്ന് കഴിഞ്ഞാ പിന്നെ ഒന്നും ഇണ്ടാക്കല് റെഡിയാവുല
ഇന്നാ അയിക്കോട്ടെട്ടൊ ഇന്നാ ശെരി
ശെരി ഉം